ഹലോ
ഹാ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം സുഖായിട്ട് പോണു ചായൊക്കെ കുടിച്ചിരിക്കാണ്
എന്തായിരുന്നു ഇന്ന് രാവിലെ സ്പെഷ്യല് ആഹ് ഉം എങ്ങനെ ഗ്യാസമലണ്ടാക്കല് അല്ലേ അടുപ്പത്തോ
അടുപ്പത്തെ് ഇവിടെപ്പ ഇവിടെ ഗ്യാസുമലങ്ങനെ എന്തേലൊക്കെ ചായ മാത്രക്കെണ്ടാക്കലള്ളു ഭക്ഷണങ്ങളെല്ലും ആ ദ്യേങ്ങൻത്തന്നെ
ഏഹ്
ഉം നമ്മളടെ വിറകൊക്കെ സ്വന്തായിട്ട് വിറക തൊക്കെണ്ടേനി എന്താ ഒരു മലപ്രദേശാണ് അപ്പൊ വിറകും കാര്യങ്ങളൊക്കെണ്ട് അപ്പ ബുദ്ധിമുട്ടില്ല
ആഹ് അങ്ങനെണ പേടിക്കാനില്ലല്ലോ മറ്റേ ഗ്യാസൊക്കെ ഇപ്പൊ കിട്ടാനൊക്കെ പ്രയാസ സാണല്ലോ ആഹ് അപ്പൊ അടുപ്പ് മാത്രം യൂസയ്യണെൽ നല്ലതല്ലേ ഉം പിന്നെ വേറെന്തൊക്കെയാ
നിങ്ങളവിടെ എന്തന്ന് ഭക്ഷണക്കെ രാവിലെ
ഞാന് അരി അരച്ചിട്ട് പത്തിരിണ്ടാക്കി കട്ടിള്ള പത്തിരി പിന്നെ തലേന്നത്തെ മീൻന്റെ കറിണ്ടായിര്ന്നു
ഏഹ് രസാണല്ലോ മീൻകറി തലേന്നത്തെ കൂട്ടുമ്പോ
ടേസ്റ്റാണല്ലോ
അതെ
ഉം പിന്നെ വേറെന്തൊക്കെയാ പണിയൊക്കെ കഴിഞ്ഞോ
പണി ഉച്ചക്കേക്കുള്ളത് കൊറച്ചു കഴിഞ്ഞ നോക്കണം
എന്താക്കുന്നന്ന് വെച്ച്ട്ട്
ഇന്ന് സാധാ ചോറും ഏ ബീഫ് ഏ ഇറച്ചി കറിം
ആഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ
നമ്മളിങ്ങനെ ആരെങ്കിലക്കെപ്പോ വെക്കേഷന് ണ്ട് ആരെങ്കിലൊക്കെ വരുന്നത് അതിങ്ങനെ കസിൻസ് ആരെങ്കി വരിയാണെങ്കില് അപ്പ എന്തേലെക്കെ ഇണ്ടാക്കും കുട്ടികളൊക്കെ വിരുന്ന് വരെണെങ്കിൽ
ആഹ് ആഹ്
അല്ലാതെ ആഹ് വെല്ല കുട്ട്യേള് ഇഷ്ട്ടം പറയുമ്പോളൊക്കെല്ലാതെ ഇണ്ടാക്കാറൊന്നുല്ല
ഏഹ് നിങ്ങൾന്നെ ഉണ്ടാക്കല് കുക്കിംഗക്കെ നിങ്ങളന്നെ
അതെ ഞാണ്ടാക്കും
ഏഹ് സ്പെഷ്യലൊക്കെ ട്രൈ ചെയ്യോ യൂട്യൂബിലൊക്കെ നോക്കിട്ട്
അത് ഭയങ്കര ഇഷ്ട്ടാണ് യൂട്യൂബിൽ നോക്കിയോരോന്ന് ഇണ്ടാക്കാനൊക്കെ
ആഹ്
നാലുമണി പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ട്ടാണ്
ഏ ഏ ഒക്കെ ഇണ്ടാക്കാൻ അറിയൂല്ലേ നാല്മണി പലഹാരങ്ങളൊക്കെ
ആഹ് അങ്ങനെ ഇണ്ടാക്കും ഇണ്ടാക്കി നോക്കും ഉം പിന്നെ റീൽസിലൊക്കെ കാണണത് കുട്ട്യോളൊക്കെ കാണ് ണ്ടാല് അതൊക്കെ ഇണ്ടാക്കാൻ പറഞ്ഞാല് അങ്ങനെക്കെ ട്രൈ ചെയ്തോക്കും
ആഹ് പിന്നെന്ത രാത്രി എന്താ ഇണ്ടാക്കല് ങ്ങള്
രാത്രി അധികും ചപ്പാത്തി ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അങ്ങനെ എന്തേലും
ആഹ് അതൊക്കെ അടുപ്പത്തന്നേ ഇണ്ടാക്ക
ഏ അത് രാത്രികത്തെ ഫുഡ് ഏ അധികേറും ന്താ പൊറത്തെന്നെ അല്ല ഗ്യാസ്മ്മെ തന്നെണ്ടാക്ക അല്ലെങ്കിൽ കരണ്ട് അട്പ്പ് ണ്ട് അപ്പം അതിലെക്കെ ഇണ്ടാക്ക
ഏഹ് പിന്നെന്തൊക്കേ പിന്നെ വെക്കേഷനായിട്ട് ഏടെം പോയിട്ടൊന്നുല്ലേ
ഇല്ല പോയിട്ടില്ല നമ്മള് പെരുന്നാള് കഴിഞ്ഞിട്ട് പോവാന്നുള്ള പ്ലാനില് ണ്ട്
ഏഹ് അപ്പോത്തേക് സ്കൂളൊക്കെ തൊറക്കൂല്ലേ
ആഹ് എന്നാലും ഒരു റിസോർട്ടൊക്കെ വൺ ഡേ ട്രിപ്പ് അങ്ങനെ പോവാനേനി പറ്റൊള്ളൂ നമ്മളിങ്ങനെ ചെറിയ സ്ഥലങ്ങളൊക്കെ പോയിണ് ലോ ദൂരം വിട്ട് പോയിട്ടില്ല നമ്മള് ബീച്ച് ചെറിയ ചെറിയ പാർക്ക് ഉം
ഏടെക്ക പെരുന്നാളഴിഞ്ഞ്ട്ട് പോവാൻ പ്ലാന്
നമ്മള് എന്താ ഇവടെ കക്കാടം പോയില് റിസോർട്ട്ണ്ട് അവിടേക്കാണ് പ്ലാന്ട്ടത് ഉം
എല്ലാരും കൂടെ ഫാമിലി ഒന്നായിട്ട് പോകുന്നതാ
അ ആഹ് മ്മള് ഫാമിലി ഒന്നായിട്ട് നമ്മള്ങ്ങനെ ഏഹ് എല്ലാരുംപാടെ പോവാന്ന്ള്ള പ്ലാനപ്പം തീരുമാൻച്ചച്ചത്
ഏഹ് ഹും നല്ല രസായിരിക്കല്ലോ എല്ലാരും കൂടെ ആവുമ്പോ
അതെ അവ്ടെ മയൊക്കെണ്ടോ
ആ ഇന്നലെ രാത്രി നല്ല മഴ ഇണ്ടായിനി ഒരു പത്ത്മണിയൊക്കായപ്പം നല്ലൊരു മഴ പെയ്ത് വേം ചോരും ചെയ്തിക്ക് ആ ചൂട് കൊറവ്ണ്ടോ അവിടെക്കാ
ആ ഇപ്പം കൊറച്ചു ദിവസായിട്ട് മയന്റെതായോണ്ട്ള്ള ചൂട് കൊറവ്ണ്ട്
ആ അതെ മഴ ഇണ്ടപ്പോ?
ആ മഴണ്ട് ഇന്നലെ പെയ്ത്ട്ട്ല്ല തലേന്ന് ക്കെ നല്ല മഴയ്ത് പിറ്റേന്നൊക്കെ നല്ല മയെന്നു
അതെ നമ്മളവിടൊക്കെ നല്ല മഴയേനി ഇന്നലെ പിന്നെ രാത്രി ഒരു പത് ത്ത് മണിയായപ്പൊ നല്ലൊരു മഴ പെയ്ത് അതൊരു അരമണിക്കൂർ അങ്ങനെ ഇണ്ടായിണ്ടാവൊള്ളൂ അത്അപ്പ തന്നെ ചോരും ചെയ്ത് ഇപ്പൊ ഒരു വെയിലൊക്കെ ഇങ്ങനെ വരുന്ന്ണ്ട് മ് കൊറച്ച് ചൂട് കൊറവ്ണ്ട് എന്തായാലും മഴ പെയ്തോണ്ട്
നല്ല ചൂടല്ലേന്നോ അതിനന്നൊക്കെ ഒരു മാറ്റണ്ട് പൊറത്തറങ്ങാൻ പറ്റാത്ത ചൂടേന്നു
പൊറത്തു പോയിട്ട് അക തന്നെ നിക്കാൻ പറ്റാത്ത അവസ്ഥേണ് ചൂടോണ്ട് ഇപ്പൊ അതിലൊക്കെ ഒരുപാട് മാറ്റണ്ട്
അതെ ഉം
ഏങ്കകണ്ണി കുട്ടിയാളൊക്കെ ചെർതാ
ചെറിയ മക്കളാണ്.
ആ സൗണ്ടൊക്കെ കേക്ക്ണ് ണ്ട്
ആ ഹാ ഓര് കളിക്കാ ആ ഇപ്പ ചായ കുടിച്ച് കളിക്കൻ എറങ്ങീണ്ട് ചെറിയൊരു ഊഞ്ഞാല് കെട്ടി കൊടുത്ത്ണ്ട് ഇപ്പൊ അമ്മള് കണ്ണോട് തന്നെ ആഹ് മുറ്റത്ത് അപ്പ അതില് കളിക്കാണ്
റോഡ് മ്മലെക്കൊക്കെ പോവൊ കാണാണ്ട്
നമ്മളെ റോഡ് കൊർച്ച് വിട്ടാണ് നമ്മ ഒരു റോഡ് എ ത്ത്ണെങ്കി കൊർച്ച് നല്ലോണം ഒ പോവാന്ണ്ട് അപ്പൊ ഓര് പോയി അങ്ങനെ ശീലല്ല മക്കക്ക്
ആഹ് അതാണ്
സമാധാനാണ് അവ്ടെ തന്നെ ചെറിയെ കുട്ടിയാക്ക് കളിക്കാൻ ഒര് കുറ്റിപെര എന്നൊക്കെ ഞമ്മള് പറയും ചെറിയൊരു ഇതൊക്കെ ഇണ്ടാക്കി കൊടുത്താണ്ട് ഓർക്ക് കളിക്കാൻ വേണ്ടിട്ട് ആ അല്ലെങ്കി ഫോണ്ങ്ങനെ നോക്കി കുത്തിരിക്കയാണ് വെക്കേഷനപ്പൊ തീരെ ഫോൺ അടിക്കോ താഴെ വെക്കലില്ല
അകത്തി ഇര്ത്തിയാ പിന്നെ ഫോണാ വാണ്ടിയെ അയിനും നല്ലത് പൊറത്ത് കളിക്കാൻ വിടുന്നത
അപ്പൊ വെയ് എന്താ ഒരു പത്ത് പതിനൊന്ന് മണി വരേയൊക്കെ കളിക്കാന് പൊറത്ത് കളിക്കാം വിടും
ആ വെയിലത്ത് കളിക്കാൻ വിടാനും പറ്റൂല ലെ രാ വെയിലല്ലെ പതിനൊന്ന് മണി മുതല് മൂന്ന് മണി വരെ പൊറത്തയക്കര്ത് പക്ഷെ ഇപ്പം വെയില് ഒരുപാട് കൊറവുണ്ട് ട്ടോ.
ആ ആഹ്
ഇപ്പൊ ഒരുപാട് വെയിലിന് കൊറവ്ണ്ട് ചൂട് വെയിലിന്റെ ചൂടിനൊക്കെ
അതെ
ആഹ് അകത്തിരിത്തിയ പിന്നെ ഒന്നക്ക് കച്ചറ ഇണ്ടാക്ക അല്ലെങ്കി ഫോൺ വാണോം.
അതെ
ഏ ഒന്നും കളിക്കും ബുക്കൊന്നും ഇട്ത്ത് കളിക്കെ അല്ലെങ്കി വരച്ച അതൊന്നും ചെയ്യൂല
അതെ അതെ
പിന്നെന്തക്കെ?
മ് ഇങ്ങളെ മക്കള് പഠിക്കണോ?
ഇൻക്ക് കുട്ടിയാളില്ല. താത്തർക്കും അനിയത്തിയാക്കൊക്കെണ്ട് ഓരാ ഇൻക്ക് മക്കളില്ല
അതെ അങ്ങ
പിന്നെന്തക്കെ?
പിന്നെ എന്താ ഇങ്ങള ഔടെ എന്താ വെക്കേഷന് ഒക്കെ ആയിട്ട് എന്തെങ്കിലും. കൊ കുട്ട്യേള് അല്ല ആരെങ്കിലും എന്തേലു ട്രിപ്പൊക്കെ പോയിണൊ ഫേമിലിന്ന്.
ഞങ്ങള് ഫാമിലി എല്ലാരും കൂടാന്ന് പറയാനല്ല. ഞങ്ങള് കസിൻസ് മാത്രായിട്ട് ട്ടാണ്. ഞങ്ങൾ ലേഡീസ് മാത്രായിട്ട് ഇപ്പൊ ഒരാഴ്ച മുമ്പ് പോയി വന്നത റിസോർട്ടില് ആഹ് ഞങ്ങള്പട് പെട്ടെന്ന് തീരുമാനിച്ച് ഇന്ന് തീരുമാനിച്ച് നാളെ പോയിന്ന് പറ്ന്നാമാതിരി പെട്ടെന്ന് ഇണ്ടായ പോക്കാത്. എട്ത്ത ആ മറ്റേ ഞങ്ങള് കൊറേ ആയി പ്ലാൻ ചെയ്യുന്നത്. ദൂരേക്കൊക്കെ പോ റിസോർട്ട് പോണം. ബാംഗ്ലൂര് മൈസൂരൊക്കെ പോകാൻ വേണ്ടി കൊറേ ആയി പ്ലാൻ ഇടുന്ന പക്ഷെ ഇതുവരെ നടന്നില്ല. പ്ലാനിങ് നടക്കാന്നല്ലാണ്ട് യാത്ര തെരേ നടന്നില്ല. അത് പിന്നെ ഒന്നും നോക്കാതെ ഞങ്ങള് പറഞ്ഞ് നമ്മള് പറഞ് നമക്ക് പെട്ടന്ന് പോണം നീട്ട്യച്ചാ ശരി കുട്ട്യേൾക്ക് പരീ ഷണ്ട് ഡിഗ്രി പഠിക്ക്ണ കുട്ട്യേള അനിയത്ത്യേള് അപ്പോ ഓല്ക്ക് എക്സാം ഉണ്ട്. അന്നേരം ഓല്ക്ക് എക്സാമിന്റെ മുന്നെ പോയി വരണം എന്നുള്ള തീരുമാനം എടുത്ത്. ആ പിനെ തലേന്ന് പ്ലാൻ ചെയ്ത് പിറ്റേന്ന് രാവിലെ തന്നെ പോവുകയും ചെയ്തു.
അതെ
എം ഔടിം പോയി അടിച്ച് പൊള്ച്ചു. ആ മറ്റേ പ്ലാനിങ് മാത്രേ ഉണ്ടാവലൊള്ളൂ.
ഇന്നട്ട് എങ്ങനെ ഉണ്ടായിന്നു. എവിടേക്കാ പോയത്.
വയനാട് റിസോർട്ട് എടുത്ത്. അവിട്ന്ന് ആടെ ഏരിയയിലെന്നെ. പിന്നെ സിമ്മിം പൂളൊക്കെ ഉണ്ടായിന്നു. പൊറത്തേക്കൊന്നും പോയില്ല. ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രേല്ലൊള്ളൂ - എവിടിം പോയീല്ല. സ്വിമ്മി പൂൾ ഉണ്ടായിന്നു. അയില്തന്നെ കൊറേ സമയം ചൂടല്ലേ അയില്കൊറേ സമയം ആയില് തന്നെ ഉണ്ടായിന്നു പിന്നെ പാട്ട് - ട്ടു. എന്നാ ഇതൊക്കെ എന്നാ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ഉണ്ടായിന്നു അവ്
ആഹ്
ഉം നല്ല അടിപൊളി ആക്കീക്കേന്. ഇഞ് പോണം എന്ന് പറയുന്നുണ്ട് ഇന്ന്ട്ട്. എന്ത് ഹലോ ഹലോ
ഹലോ ഹലോ കേക്ക്ല്ലേ ആഹ് കേക്ക് ഉം ആഹ് റിസോർട്ടൊ ക്കെ ബഡ്ജറ്റ് - ഫ്രണ്ട്ലി ആണോ ചോയ്ക്കാം നമുക്കൊക്കെ
ആ ബഡ്ജറ്റ് ഫ്രണ്ട്‌ലി അറ്ന്നാ ഞങ്ങൾ എട്ടാള്‍ ഉള്ളോണ്ട് ഒരാക്ക് തൊള്ളായിരം ഉറ്പ്യ വെച്ചിട്ട്
ഓ അതെ
പിന്നെ രാവിൽത്തെ ഫുഡ് അവിടെ ഇണ്ട് ഉച്ചക്കേക്ക് ഞങ്ങള് ഇവിട്ന്ന് എത്തുമ്പൊ ഉച്ചക്കാണല്ലോ അടെ എത്തേണ്ട്യ അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ - ക്കിംഗ് ടൈമ് ചെക്കോ ടൈമ് ചെക്കോ ടൈമ് കാണിച്ചെ അപ്പൊ നമ്മുക്ക് ഔടെ ഉച്ചക്ക് ഒരു മണി രണ്ട് മണിയാകുമ്പോത്തിനു എത്തെണ്ട്യ. അപ്പൊ ചോറ് ഞങ്ങൾ ഇണ്ടാക്കീട്ട് കൊണ്ടോയി. ഞങ്ങളെല്ലാരും കൂടെ ചോറ് ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞ് ഇടുത്തോണ്ട് പോയി രാവിലെ രാത്രിക്കേക്ക് പിന്നെ ഞമ്മൾ അവിടുന്ന് എല്ലാരും കൂടി ഞങ്ങള് എട്ടാളും. ഏഹ് ആറ് ആളെ കല്ല്യാണം കഴിഞ്ഞത് അഞ്ച്ആള് കല്യാണം കഴിഞ്ഞതാ. അപ്പൊ കല്ല്യാണം കഴിയാത്തൊണ്ടും ഞങ്ങള് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി എടുത്ത്.
ആഹ് അതെ ടാ
ചെലവ് കൊറവെന്നെയാണലൊ
അതെ
അവിട്ന്ന് രാത്രി അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തു. രാവിൽത്തെ ചായ അവിടെ അവരെ വക തന്നെ ഇണ്ട്. ആ ചായ പത്തിരിയും കറിയും ഒക്കെ ഓലേ വകെന്നെ രാവിൽത്തെ ഫുഡ്
അതെ അങ്ങനെ ഗേൾസ് ട്രിപ്പ് ആകുമ്പോ വേറെ രസം തന്നെയാണ്.
എന്ത്?
ഗേൾസിന്റെ ട്രിപ്പ് ആകുമ്പോളേ ഗേൾസ് ഓൺലി ആവുമ്പോ വേറെ രസം തന്നെയാണ് ട്രിപ്പ്.
വേറാരും ഇല്ലാലോ നമുക്ക് തോന്നിയപോലെ എൻജോയ് ചെയ്യാലോ മറ്റേത് ആണുങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു കൂട്ടർക്ക് മടിയായിരിക്കും ഒരു കൂട്ടർക്ക് അങ്ങനെ പല ആൾക്കാരുണ്ട്.
ആഹ്
ഇതാവുമ്പോ ഞമ്മള് മാത്രമാകുമ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ടേ നമ്മക്ക് അടിച്ചു പൊളിക്കാം.
അതെ.
ഒക്കെ ചെറിയ കുട്ടികളാ
ഏഹ്
ആഹ് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ വയസ്സുള്ളതാ. ചെറിയ മക്കളുണ്ട് രണ്ടാ രണ്ടാക്ക് രണ്ട് രണ്ട് വയസ്സുള്ള കുട്ടിയിണ്ട് ഒരാ അഞ്ചു വയസ്സിനുള്ളൂ ഒമ്പത് മാസം ഉള്ള ഒരു കുട്ടിയുണ്ട്. ആഹ് പിന്നെന്താ?
പിന്നെ എന്താ ഇങ്ങള് എന്താ രാത്രിക്കേക്കൊക്കെ നിങ്ങെന്താ ഫുഡ് ഉണ്ടാക്കാറ്?
രാത്രിലേക്ക് ഞാൻ ചപ്പാത്തി ഇണ്ടാക്കുന്നുണ്ട്.
ഓഹ്
പിന്നെ കറി ഉച്ചക്കത്തെ ഞാനിവിടെ ഇപ്പ ഞാനൊറ്റക്കാ ഞാനും ഹസ്ബന്റും അപ്പോ കറി ഇപ്പോ ഒരു നേരം ഉണ്ടാക്കിയാ മൂന്ന് നാല് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് എങ്ങനെയായാലും ഉണ്ടാവും.
ആഹ് അങ്ങനെ.
ഞാനെന്നാ വിളിക്കാട്ടോ പിന്നെ വേറെ കോൾ വരുന്നുണ്ട് ആഹ്